ആ പറ നീ എവിടാ ഓ നിന്റെ അനക്കൊന്നുഇല്ലല്ലോ
എന്തുവാ ചൂടും കാരണം മനുഷ്യനങ്ങ് പ്രാന്ത് പിടിക്കുവോ
തീരെ ചൂടില്ല
എവിടാടി ഓ നമ്മുടെ ഡ്രീം
ആഹ സൊ ഡ്രീം ഡ്രീം ആയിട്ട് തന്നെ ഇരിക്യ
പിന്നല്ലാതെ സ്വപ്നം സ്വപ്നമായിരി- എന്നതാണ് സ്വപ്നത്തിനും നമ്മുക്കും നല്ലത് പിന്നല്ലാതെ ഇപ്പൊ പോന്നെ കാര്യാന്ന് ഞാനന്ന് പറഞ്ഞത് ബഡ്ജറ്റ്ന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് പത്ത് രൂപയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് മ് മ് എടി നിന്റെയും കൂടി ഇത് വെച്ചിട്ടാ ഞാൻ പറയുന്നെ എനിക്ക് വേണെങ്കിൽ പത്ത് മുപ്പതിനായിരം-
ആ നീ പത്തോ മുപ്പതിനായിരം രൂപായൊക്കെ നിനക്ക് മറിയുന്ന അല്ലെ നീ പറയുന്നേ അതിലൂടെ എന്റെ പത്തുകൂടെ മറിയ്ക്ക്‌
ആഹ് മറിച്ചിട്ട് അവസാനം ഞാൻ മറിച്ചോളാം എന്നിട്ട് ഞാൻ തന്നെ പൊക്കോളാം കെട്ടോ
ഓ അപ്പാ അപ്പൊ ഞാൻ നീനൊക്കെ ആയി
ഇനി ഞാനിനി തെണ്ടണം എന്നാലെ നിന്റെയും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നെ പോന്നെങ്കി രണ്ടുപേര് തോളോട് തോൾ ഒത്ത് നിന്നേ പോവാൻ പ
ഞാൻ കരാറു പെടോ
എന്റെന്ന പൈസ നമ്മള് ഇതുവരേം ഇതു വീട്ടല് എത്ര പ വേണം അതിൻ എ ന്റെ കയ്യില് എന്റെൽ പൈസ ഒന്നും ഇല്ല ഇനി അവർ
ആഹ് അക്കൗണ്ടില ഒള്ളെ ഏതെക്കെണ്
അപിന്നെ അവടെ കെടക്ക്ന്നു പൂത്ത് ഒലഞ്ഞ് കെടക്കുവാ അക്കൗണ്ടില് നീ നീ അല്ല്യോ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ച് എളക്കിയത് ഞാൻ ആണോ ഇതെന്തോ ട്ടമ്പോ പറഞ്ഞിട്ടാ അന്ന് ഒരൂസത്തെ പ്ലാനും പൊളിച്ചൾക്കിയത്
സമ്മയ്ക്കോ
യെസ് ഹോ
നീ എന്തുവാ ഉപദേശം പറഞ്ഞ് കളി ക്കുന്നോ മര്യാദിക്ക് സംസാരിക്കെഡി
ഞാൻ മര്യാദ് ഇത്രയും ദൂരോ, ഞാൻ ഓടിക്കാ, പിന്നെ ഞാൻ ഇവടന്ന് പോവാൻ തേടി ഇരിക്കാ, ഒറ്റക്ക് അല്ലെ, നമ്മള് ഇപ്പൊ ഒറ്റക്ക് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നീ ഇല്ലേ എന്റെ കൂടെ.
ട്ടി വിശ്വാസ
നിന്റെ വീടല്ലല്ലോ എന്റെ വീട് എന്നാ ഇയാൾ ഒറ്റക്ക് പോ പിന്നെ നമ്മള് രണ്ട് പേ മാത്രം ആ വീ
ഞാൻ നീ ഒറ്റക്ക് പോവാനാന്നോ പറഞ്ഞ ത് അവര് സമ്മതിക്കത്തില്ല എന്തെങ്കിലും പ സമ്മതിപ്പിക്കണം
നീ പറ നമുക്ക് വേറെ കൊറച്ചു പേരും കൂടെ ഉണ്ടന്ന് പറഞ്ഞാലോ
അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് കാണണം മകളെ
നിന്റെ വീട്ടുകാര് എന്താടി വയങ്കര നി നിന്നെ എന്തോ തടങ്കൽ ഇള്ള
എന്നെ മാത്രല്ല നിന്നേം കൂടിയാ അല്ലെങ്കിൽ നീ ഒ ണ്ടന്ന് പറയുമ്പോ ഇവിടെത്തില്ലേ നിന്നേം തീരെ വിശ്വാസം ഇല്ല
ഓഹോ അതിന്റെടേകൂടെ എനിക്കൂടി ഇട്ടൊരു കുത്ത് ഇപ്പൊ വല്ലോം നടക്കോടെ ചുരുക്കത്ത് ഞാനിതങ്ങ് താത്തി വെച്ചിരുന്ന് അപ്പൊ നീയാ വീണ്ടും പൊക്കിക്കൊണ്ട് വന്നേ
അപ്പൊ എന്റെ മാത്രം എന്തോ ഡ്രീമാണോ നിന്റെയല്ലേ
എടി ആണ് നമ്മുടെ രണ്ട് പേര്ടെയാ ഞാനന്നൊരു ദിവസം പറഞ്ഞിട്ട് നിനക്ക് പറ്റീല്ലല്ലോ അത് അയിന്റെ പേര് ഞാൻ ഇതൊക്കെ പാത്ത് വെച്ചീല്ലിയോ എന്തോ ചെയ്യാനാ
തെ വിട്ട് കളൻ വരോ
വിട്ടുകളയാനല്ല നമ്മുടെ സ്വപ്നമാണ് അത്. സത്യമാണ്
വീട്ടുകാർ മാത്രം സ്ഥലം കണ്ടോണ്ടിരുന്നാൽ മതിയെങ്കിൽ അത് നമ്മുടെ. നാട്ടിൽ തന്നെ നി
എഗൈൻസ് അതല്ലേ പറഞ്ഞത് വീട്. വീട്ടുകാരെ സമ്മതി ക്കുക പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നേ.
നീ സംസാരിക്കോ.
ആരോട് എന്റെ വീട്ടുകാരോട്. നന്നായിരിക്കും ഔ സാനം ഞാൻ ഞാനാ വിചാരിച്ചിട്ട് അവസാനം എന്റെ വീട്ടി നിന്റെ വീട്ട് കാര് എ ന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞത്
അങ്ങനൊന്നും പറയത്തൊന്നും ള്ള അതിനുള്ള ബോധം
ഞാൻ പറഞ്ഞ എന്നെ പറയത്തില്ല ടീ
ഇല്ല നീ പണ്ട് ചെയ്തിട്ടില്ലേ ടൂർ വരാ ത്തെ പിള്ളേരുടെ വീടുകളെ വിളിച്ച് സംസാരിക്കും
ഏ ഞാന എന്താ ഇന്റെയൊക്കെ ഇടക്കുള്ള
അങ്ങനെ നമ്മളൊക്കെ ചെയ്യുമായിരുന്നല്ലോ പ
ഇയാ പണ്ട് അത് സ്കൂളിന്നൊക്കെ ടൂറ് വന്നാ അത
അത് നമ്മള് പറയുന്നത് വീട്ടുകാർ കേൾക്കുമായിരുന്നു അപ്പൊ ഇനിയിന്ന് എന്താക്കി കേക്കത്തില്ലേ
ഈ കേക്ക് ഒക്കെ ചെയ്യും അതല്ല പിന്നെ ഞ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ അന്ന് പിന്നെ തീ ടീച്ചർമാരുടെ കൂടൊക്കെ സ്കൂളിന്റെ ഒര് പ്രൊട്ടക്ഷനിൽ പോകുന്നയല്ലായിരുന്നോ
അപ്പം നീ അവരോട് പറ ഞാനും നേരത്തെ പോയിട്ടുണ്ട് എനിക്ക് കൊ അറിയാം
ആ എടി നീയല്ലേടി പറഞ്ഞെ നിന്റെ എന്റെ കൂടെ നിന്നെ വിടത്തില്ലെന്ന് ഇത്രയും ദൂരെ
ഞാൻ പറഞ്ഞിട്ട് നിനക്ക് നീനക്ക ഇങ്ങനെ സംസാരിച്ചാ നടന്നാലോ
ആ ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം മിക്കവാറും എന്നേം കൊണ്ട് ഇവള് ചീത്ത വിളി കേൾപ്പിക്കും
ഒന്ന് വിളിക്കടേ നമുക്ക് വേണ്ടിയല്ലേ ഡ്രീംസ് സാധിക്കണ്ടേ
ഡ്രീംസൊക്കെ സാധിക്കാം പക്ഷെ നിന്റെ അമ്മ ചീത്ത വിളി ച്ചാൽ ഞാൻ നിന്നെ എന്തോ ചെയ്യും
കേക്കണം
ആ കേക്കും ഞാൻ ഞാൻ ഒരു കേക്കും കൊണ്ട് വന്നിട്ട് നിന്നെ അതേപോലെ വെട്ടി മുറിക്കും കേക്ക് മുറിക്കണ കണക്ക് എടി എന്റെ ഞാൻ എന്റെ വീട്ടിൽവന്ന് സംസാരിക്കുവോ ഇല്ലല്ലോ ക്കണം ഞാൻ എന്റെ വീട്ടില് എന്തരാടി നമ്മടെ ദൂയമാവ അവരേ
അൻത്ട്ട പ്രശ്നം ഇല്ലാത്തോണ്ട് ഞാൻ സംസാരിക്കണ്ട കാര്യമില്ല പക്ഷെ എന്റെ വീട്ടിൽ പ്രശ്നമാണ് സംസാരിക്കണം
എനിക്ക് ശരിക്കും വ പഠ എനിക്ക് ആകെപ്പാടെ ഞാൻ നേരിട്ട് എനിക്ക് ഉണ്ടെന്ന് അതിന്റെ ഇടേ കൂടെ നീ
പെടുത്താതെ കാശ്മീരി പോയി കഴിഞ്ഞ എ തണുപ്പൊക്കെ കൊണ്ട് ഈ ചൂടിന്റെ വട്ടൊക്കെ മാറും
അത് മാറും അത് നീയും കൂടെ മനസ്സ് വെ
ആഹ് ഞാൻ എന്തൊക്കെ പറഞ്ഞൂന്നറിയുവോ പറൻ സമ്മതിക്കത്തില്ല ആ എന്റടുത്തു പറയുന്നവരോട് ഞാൻ പിന്നെ എന്തു പറയണ്ടേ
വിടത്തില്ലന്ന് ഉറപ്പിച്ചച്ച് പറഞ്ഞോ അന്നത് ഞാൻ വിളിച്ചോണ്ട് പ്രത്യേകിച്ച് പ്രയാന ഒന്ന ഞാൻ കണ്ന്നിൽ മകളെ
എന്നോട് ഡയറക്റ്റ് പറഞ്ഞു നിന്റെറ അടു അവക്കാവുമ്പോ അങ്ങന നേരി
നിന്റെടുത്ത് ഡയറക്ട് പറയാ എന്റെ ഇന് ഡയറക്ട് പറയും
അപ്പൊ നിനക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞൂടെേ അവര ആലോചിക്കുന്ന വെച്ചാ എനിക്കൊരു പക്വത ഇല്ല ഞാൻ ഇതുവരെ വീടിന് പുറത്ത അങ്ങനെോട്ടേക്ക് പോയിട്ട നീ പലത്തും പോയിട്ടുണ്ടന്നാണല്ലോ തെളഞ്ഞ വിളിക്കുന്ന
ന്ന കൊണ്ടാക്കിത്തരനോ
ത് വെച്ച് നമുക്ക് പോവാാം
എനിക്കറിയാം വയ്യ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ സാധിക്കുവോ ഇല്ലയോന്ന് പറഞ്ഞത് രണ്ട് ഇങ്ങനെ ഇരിക്കുവ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഇതിന്റെ നമ്മുടെ ഇപ്പോഴത്തെ ഡ്രീം വല്ലോ നടക്കൂടെേ വിളിച്ച് പറഞ്ഞാ സെറ്റ ആവോ എങ്കിലേ അങ്കിലേ ഞാൻ വിളിക്കുന്നുള്ളു
വോ ഇല്ലയോന്ന് നടന്നാലല്ലേ നടന്നന്ന് പറയാൻ പറ്റും
നടക്കത്തില്ലന്ന് ഒരു നൂറ് ശതമാനം നട നടകത്തില്ലെന്ന് ഉറപ്പ ഇപ്പോള ഒരു കാര്യത്തി പിന്നെ വിളിച്ചോണ്ട് നാണം കെട്ടണ്ട് പ്രേമ നീ ആ എനിക്ക് ഉറപ്പ തരണ്ട നൂറ് സേമനം നടക്കത്തില്ലെങ്കിൽ
എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നോട് പറയുന്ന കാര്യ പക്ഷെ ചിലപ്പോ നിന്നോട് പറയുമ്പം അവരെന്തെങ്കിലും മാറ്റം വരുമോന്ന് എനി പറയാൻ പറ്റുവോ
എന്ട അപ്പ ഇത്
എന്ത് സംസാരവാടി
ഞാനൊ ഒരു ഭാഷ പഠി ച്ചതവേറെൊന്നുംല്ല എന്റെ വീട്ടുകാരെ പിടിച്ച് ഞാൻ കുപ്പിൽട എ വ പറഞ്ഞരുന്ന
എല്ല അടച്ച്
എന്തോ ചെയ്യണം എന്ത് ചെയ്യുംന്നാ
എന്റെ വീട്ടില് വന്ന് വിളി ക്യാ
ആ എന്നിട്ട് എന്തോ പറയാനാ അതൊക്കെ പറ
സംസാരിച്ചോന്ന് ചോദിക്ക ഞാൻ പറഞ്ഞോന്ന് മ് ആ അവരെന്തോ പറയന്നറിയാലോ ആ അവര് പറയാൻ പറ്റത്തില്ല മോളെഎന്ന് പറയാണെങ്കിൽ നീ സംസാരിക്കഎന്തെങ്കിലും പറഞ്ഞു
ന്ന നോക്കട്ടാ നിനക്ക് പോവാൻ വേണം ഞാൻ ഒറ്റക്ക് ഇ കൊട്ടു
ഇപ്പം പറഞ്ഞു നോക്കി ഞാൻ പറയാതല്ല നിന്നോട് വിളിക്കാൻ പറയുന്നത് ആ
അല്ലെങ്കിൽ അല്ലെങ്കിൽ അച്ഛന്മാർക്ക് നമ്മുടെ മനസ്സ് കാണർത് കഴിവുണ്ട് നീ അച്ഛനെ പിടിക്ക് എടി നിന്റെ അച്ഛനെ ഞാൻ എന്തെടി
ഇതാണ് സംസാരിച്ചത് ഫോണിലൂടെ
സ്വന്തം വീട്ടിൽ നിക്കുന്നത് ഫോണെടുക്കാനോ ഞാൻ എന്തായാലും നോ ക്കും
നീ വിളിച്ചില്ലെങ്കിലോ വന്നില്ലെങ്കിലോ മോൾ ഒറ്റയ്ക്ക് പോവാ ഞാൻ ഓൾ ദി ബെസ്റ്റ്. സ്റ്റ് പറയുന്നു ഇപ്പഴേ.
എടി ഞാൻ വിളിക്കും വിളിക്കാതെ ഇരിക്കതില്ല, പക്ഷെ വിടു ഏഹ് അത്.
സക്സസ്സ് ആവോ ഏഹ് ശരിക്കും ഉറപ്പില്ല.
ആഹ് ഉറപ്പില്ലാത്ത കാര്യത്തിന് നീ ഞാൻ നേത്തെ പറഞ്ഞു ഉറപ്പില്ലെങ്കിൽ എന്നെ കൊണ്ട് വിളിപ്പിക്കേണ്ടാന്ന് ചൂടും കൊണ്ട് അങ്ങോട്ടും ചൂടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന എന്നെ പിടിച്ച് വിളിച്ച് അതിനെ കാട്ടി വട്ടാക്കിച്ചിട്ട് നിനക്കിപ്പ എന്തോ കിട്ടി. ഞാൻ വിളിക്ക നീ എന്തായാലും നമ്പർ ഒന്നിട് നിന്റെ അമ്മയുടെ ന വടെണ്ടേയ്ന്
ട്ടൊക്കെ